ആഹ് ക്കുന്നില്ലേ
കേൾക്കുന്നുണ്ട്
ആ എന്തൊക്കെയണ്ട് വിശേഷം
സുഖാണ് കൊഴപ്പൊന്നുല്ല എന്തൊക്കെയ അവിടത്തക്കെ അവസ്ഥകളൊക്കെ മഴണ്ടോ
ആഹ് ഇവിടെ മഴ ഇന്ന് കുറവുണ്ട് ഇന്ന് ഇപ്പ മഴയൊക്കെ ഇണ്ടാവന്ന് പർഞ്ഞ്
അവധി കൊടുത്തല്ലേ അതാ സാധാരണ അങ്ങനെണ്ടാവാറ് സ്കൂളിന് അവധി കൊടുത്താ ഉ
ഉം ഉം
സ്കൂൾന് അവധിള്ള ദിവസം മഴ ഉണ്ടാവാറില്ല അപ്പൊ ഞാൻ പറയും എങ്ങനൊയാലും തീരുമാനിക്കുന്നത് കളക്ടറും വേറെള്ളോരൊന്നുല്ല പഠച്ചോനാ തീമാനിക്ക്ണത് ആഹ്
ഇന്നലെ നല്ല മഴയ ഇന്നലെ സ്കൂളുണ്ട് സ്കൂളുകളൊക്കെ നേരത്തെ വിട്ടല്ലോ
നമുക്ക് അതിനൊരു ഉദാഹരണാണ് കാരണം റബ്ബ് എന്താ തീരുമാനി ക്ക്ണത് അതേ നടപ്പുള്ളൂ ന്നല്ലേ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ആ അല്ലാതെ ജനങ്ങള് തീരുമാനിച്ചതുകൊണ്ടോ ഞാൻ കൽപിക്കണതാണ് നിങ്ങള ചെയ്യണ്ടത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതേ പടി തന്നെയാണ്
ണ്ടയ്നു
ലീവ് തര്ന്ണ്ടോ അന്നൊക്കെ മഴ ഉണ്ടാവൂല
ആഹ് ശെരിയാണ് നിങ്ങൾ പറഞ്ഞത് ഉം വെയില് ക്ഷെ വെയില് അങ്ങനെ ഇല്ല എന്നാലും മഴല്ല
ആ ഇവിടെ ആ നല്ല വെയില് ഉതിച്ച വെയിൽ അറിക്കുണുണ്ട് അയ്ൻ്റെ എടീലൊന്ന് രണ്ട് പ്രാവശ്യം മഴയ്തു അല്ലാതെരു മഴാന്ന് പറഞ്ഞൊന്നുണ്ടായിട്ടില്ല ഇന്നലൊക്കെ ഞങ്ങക്ക് വീട്ടി ലൊക്കെ മഴയ്തിട്ട് ഞങ്ങളെ വീടിന്റെ വാർപ്പിൻ്റെ മോൾലൊക്കെ ചമ്മല് നിന്ന് നറഞ്ഞിട്ട് കോണിമ്മക്കൂടെ ഒലിച്ചു വരാരുന്നു അജ്‌ജാതി മഴരുന്നു
ആഹ് ആഹ് മോൾ ഭാഗത്ത്
മുഗൾ ഭാഗത്ത് നമ്മളവിടെ ഈ സൈഡില് മരങ്ങളുണ്ടായിട്ടേ നമ്മൾതല്ല അപ്പർത്ത ആൾക്കാര് ക്ക ഇണ്ടായിട്ട് മുകള്ൽക്ക് വീ കാറ്റൊക്കെ അടിച്ചപ്പോ നല്ല വീണിട്ടെ ഓവിന്റെ വാർപ്പിന്റെ മൊൾത്തെ ഹോൾസൊക്കെ അടഞ്
അട്ഞ്ഞാണ്ട് ലെ ആ ആ ആ ഇന്നലെ നല്ല മയെനി ഇന്നലെ ഇരുട്ടെര്ന്ന് നല്ല ഒരു വെള്ച്ചല്ല ഫുള്ള് എപ്പളു ഇര്ട്ട് മൂടിയിട്ട് മഴെയ്യ
റ്റും കണ്ട് വൈകുന്നേര അയ്ക്ക്ണ് ന്ന്ള്ള മട്ടില്ങ്ങട്ട് ഇര്ട് കുത്ത മഴയ്യ അങ്ങനെര്ന്നു.
ഇന്ന്പ്പ വെള്ച്ചാണ് വെയില് ഇല്ലെങ്കിലും ഒരു വെള്ച്ചാണ്
ആ വെയിലില്ലെങ്കിലും വെൾച്ചാണ് ലെ പക്ഷെ ഞങ്ങക്ക്‌വടെ വെയിലാണ് വെയില്ണ്ട് പക്ഷെ അതൊന്ന് വിശ്വസ്ച്ട്ട് എന്താ ആ ഡ്രസ്സ് ഡ്രസ്സ് ഞാൻ പൊതുവേ ആദ്യെ ഇടാറില്ല കാരണം ഞാൻ മഴ അന്ന് രാവിലെ മഴ പെയ്തോ ന്നാ അന്നവ്ടെ ഡ്രസ് ഇടൂല വാഷിംഗ് മെഷീൻല് ട്ട അവ്ടെ തിര്മ്പി അവ്ടെ വെക്കും
ആ ആ ഞാനും അങ്ങനെ വെച്ചിട്ടെള്ളൂ ഒണ ഇട്ടതന്നെ ഒണങ്ങിയിട്ടില്ല അപ്പൊ ബക്കറ്റിലങ്ങനെ വെച്ചിട്ട്
ആ ഞാനു അങ്ങൻ തന്നെ ചെയ്യാറ് ഞാൻ ന്നട്ട് ഇപ്പോ ഒരു റൂമില് അയല് കെട്ടികാണ്ട് ഏ കൊറെഷേ നല്ലം കോണിക്കൂട്ടിലൊരു രണ്ട് മൂന്ന് അയല് കെട്ടീക്ണ്
ആ അ
അവിടെ കെട്ടിയിട്ട് തോ തോരട്ടതൊക്കെ ഒരു കൊർച്ചൊക്കെ ഒണങ്ങിആയിന്റെ ശേഷം പിന്നെ എന്ത് കാട്ടും റൂമിൽക്ക് ഒര ഒരൊറ്റ അയല് കൊടുന്ന്ടും അപ്പ നമ്മള ആ ഫാന്റെ ചോട്ട്ന്ന്ള്ള എങ്ങനായാലും നമ്മക്ക് ഫാന്റെ മൂളലില്ലാതെ ഒർങ്ങാൻ പ റ്റൂലല്ലോ ഏത് തണ്പ്പ്ണ്ടെങ്കിലും ഏത് ചൂട്ണ്ടെങ്കിലും ആ ഫാന്റെ മൂളല് കേ ട്ടീല്ലെങ്കി നമ്മക് ഒർക്കം കിട്ടൂല
ഉം ഇല്ല ഇല്ല
അത് അയ്ഞ് ഒന്നില് ഇന്നലൊക്കെ തൺപ്പ്ണ്ട് അപ്പൊ ഒന്നില് ഇട്ടാണ്ടെങ്കിലും ഇടാതെക്കാന് വെ
ആ ഒന്ന്ല്ട്ടാലു വല്ല്യോരു സുഖം കിട്ടൂല ഒർക്കത്തിന് അയിന്റെ ആ ഒ ഒച്ചപ്പാട് നല്ല പോലൊന്ന് കേൾക്കണം കേട്ടാ തന്നെ നമ്മ ക്ക്‌ നല്ലം പോലെ ഒർക്കം കിട്ടള്ളൂ കര്ന്റോക്കെ ഒന്ന് പോയിണ്ടെങ്കില് വേം മണ്ടും ഓടും ഇൻവെർട്ടർമക്ക്‌ അപ്പ ഓടും ഇൻവെർട്ടർ മക്ക്‌ ഞങ്ങള് ഇൻവെർട്ടർ ഓഫ് ആക്കിടലാണ് ഇങ്ങനെ കര്ണ്ട് ചാർജ് കൂടിയപ്പള് വീട്ടില് വ കര്ണ്ടിന്റെ വണ്ടിയുണ്ട് സ്കൂട്ടി ഇണ്ട് അപ്പൊ രണ്ടും കൂടെ ആവുമ്പം അമ്മക്ക് സാധാരണ വെലെല് വര് ന്നക്കാട്ടിലും അഞ്ഞൂറ് രൂപ ഏറ ക്കെ വരുമ്പ ഞങ്ങള് ഇതേപോലെ ഞങ്ങളെ ഇൻവേർട്ടർന്റെ ഇത് കേടന്ന് മുന്നെ ഇൻവേട്ടർ ഒര് ഏഴു ഏഴു വർഷക്കായി ഇതേപോലെ രണ്ടാമത്തെ മോള് രണ്ടാമത്തെ കുട്ടി മോളാണ് അവള് ഇതേപോലെ പ്രസവക്കെ കഴിഞ്ഞെ ന്റെ ശേഷം ഒരു പത്ത് ദൂസം ണ്ടായപ്പോ തന്നെ ഓള് തൊട്ങ്ങി കര്ച്ചില് ന്താ കര്ണ്ട് പോവു അന്ന് ഓള് തൊട് ങ്ങും കര്ച്ചില് അങ്ങനെ പതിനാൽന്റെ അന്ന് അപ്പൊക്കപ്പൊ ഓൾക്ക് ഭയങ്കര ചൂട്ന്റെ പ്രശ്നേര്ന്നു ആ അപ്പൊക്ക അപ്പൊ കൊട്ന്ന് വെച്ചതേര്ന്ന് ഇൻവെർട്ടർ ഓൾക്ക് ഇപ്പൊ ഒമ്പത് വയസ്സായി എട്ട് വർഷായി ഒമ്പത് വയസ് ആവ്ണ് അപ്പൊ പിന്നെ ആ ആ ഒര് ഇതില് അങ്ങനെ കൊട്ന്നച്ചതേര്ന്ന്
ആ കര്ന്റിന്റെ വണ്ടി സ്കൂട്ടിയോ
സ്കൂട്ടി സ്കൂട്ടി ഞമ്മക്ക് ആയിരത്തി അഞ്ഞൂറിന്റ ഉള്ളിലോള്ളൂ
എ ആ സ്കൂട്ടി ഇണ്ടായിട്ടും അങ്ങനെയാ ആവലോള്ളൂ
അതെ ഒള്ളൂ
ആഹ് ആഹ് ആഹ്
എന്നാത്തന്നെ ഞങ്ങക്ക് ഇവിടെ ഏറെന്നാ പറയല്
ആഹ് ഞങ്ങളെ വീട്ടില് ഇന്റെ ഇന്റെ വീട്ടില് അവിടെ എളാപ്പാക്ക് വണ്ടിണ്ട് അപ്പോ ഓല് വാങ്ങ ഓൽ ക്കെ രണ്ടായിരം നാലായിരക്കെ കര്ന്റ് ബില്ല് വെര്നോണ്ട് കര്ന്റ് ബില്ല് നോണ്ട് ഞങ്ങളെ വീട്ടില് ഓല് ഓട്ടോറിക്ഷേണ് കര്ണ്ടിന്റെ ഞങ്ങളെ
ആഹ്
വീട്ടില് കുത്തിക്ണ്ട് എനിക്ക് പ്പോ ആറായിരംക്കെ വെരും നല്ല ചാർ ഓട്ടർക്ഷ ആയിട്ടേക്കും എന്താ അറിയില്ല നല്ല ചാർജ് വെര്ല്ണ്ട് ഇപ്പ അത് മാറ്റിട്ടും ആദ്യത്തെ ആദ്യത്തെ കര്ണ്ട് ബില്ല് കര്ണ്ട് വന്നപ്പോ കൊർച്ച് കൂടുതല് വന്ന് അയ്ല് പിന്നെ ഇവരോട് പോയി പർഞ്ഞ് അയ്ന് ശേഷം പിന്നെ കൊറയല് ഒട്ങ്ങി
ഇവ ഇവിടെപ്പ ഞങ്ങള് ഞാ
ആഹ്
ഞങ്ങള് ഇവര് ഞങ്ങള് ഇവരെ ഇപ്പ ഇവടെ ഇല്ല ണ്ടെകിലും നാട്ടിലില്ല സമയത്ത്ക്കെൺച്ച ഇത്രയും കര്ന്റ് ബില്ല് വേര്ലില്ല ആളെ എണ്ണം കൂട് കൂട്ണെനനുസരിച്ച് നമ്മളെ ഓരോ ഉപയോഗങ്ങളും കൂടല്ലേ
തന്ത്ല്ലെ ആഹ് ആഹ്
അപ്പ് വെള്ളത്തിനാണെങ്കിലും മോട്ടർ ഇടലാണെങ്കിലും മറ്റുള്ളവ ക്കെ കൂടുതലെന്നല്ലേ ഒരാള് കൂടിയാല്
ആഹ് ആഹ്
അവർക്കൊക്കെച്ചാ നമ്മളൊന്നും നോക്ണെന്നെ നമ്മളൊന്നും നോ ക്ക്ണെന്നെ നിയന്ത്രണം ഉണ്ടാവില്ല നമ്മള് എവിടെ കൊറെശെല്ലെ തിരിക്കോള്ളൂ മക്കൾക്ക് പിന്നെ നിയന്ത്രണം ഒന്നും ഇണ്ടാവ്ല്ലല്ലോ
ഉം ഉം മക്കക്ക് ഇണ്ടാവൂല
അങ്ങനെ ആഹ് മക്കക്കുല്ല ഇവടെ പൊതുവേ ഇൻക്കെന്നെ ഒള്ളു ബാക്കിയുള്ളവരൊക്കെ ഞാൻ വൈതാലെ നടക്കലാ കൊർച്ച് തിരിച്ചോ കൊർച്ച് തിരിച്ചോ കൊർച്ച് തിരിച്ചോ നമുക്ക് വേനൽക്കാലം ആവുമ്പോ അയ്ന്റെ ബുദ്ധിമുട്ട് അറിയോള്ളൂ നമുക്ക് കൊഴൽ വെള്ളാണ്
ത്തിന്റെ ബുദ്ധിമുട്ടാണ്
ആഹ് കൊഴലാണ് കൊഴല് അധികൊന്നും ആഴല്ലാത്തൊരു കൊഴലാണ് നൂറ്റി പതിനഞ്ചടിയിലുള്ള കൊഴലാണ് ആകെ നൂറ്റി പതിനഞ്ചടി പറ്റൊ വെള്ളണ്ട് നമുക്ക് അൽഹംദുലില്ലാഹ് ഹേ കോയല് ക ഇപ്പോ പത്ത് വർഷായിട്ടുണ്ടാവും നമുക്ക് കൊഴല് വറ്റിട്ടില്ല ഇതുവരെ വറ്റിട്ടില്ല നമ്മള് വീട്ടിന്ന് നമ്മള് കൊ കെളച്ച സമയ ഇപ്പൊ ഫുള്ള് ഫിൽട്ട്ർ വെച്ചതാണ് മൊത്തത്തില് ഫിൽട്ട്ർ വെച്ചതാണ്
ആഹ് ഫിൽട്ട്ർ വെച്ച്ണ് അല്ലെ കൊയൽ വെള്ളം കുടിക്കുമ്പോ കെൻറ്റിലെ വെള്ളം കുടിച്ചോൽക്കറിയ കൊയൽ വെള്ളത്തിന്റെ സ് സ്വാദ്
ഞാന് ഇന്റെ വീട്ടില് കരിമ്പാറ വെള്ളം കുടിച്ച് വന്ന ആളാണ്
ആഹ് അതാണ് അഹ് ഞങ്ങൾക്ക് വെള്ളത്തിനൊരു ബുദ്ധിമു ട്ടെ നിന്നപ്പോ ഞങ്ങള് അട്ത്ള്ളെ ആളെട്ത്ത്ന്ന് കൊഴൽ വെള്ളെനി അപ്പൊ അവിട്ന്ന് ഞങ്ങള് അടിച്ചിട്ട് ഞാനത് കുടിച്ച് പെ ട്ടെന്ന് ചോയ മാറ്റം അറിണ് ണ്ട് അതങ്ങനെ കുടിച്ച്ണോൽ ക്കറിയാ അല്ലാത്
ഞാനൊക്കെ ഇന്റെ വീട്ടില് ച്ചാല് നമ്മക്കൊരു പ്രത്യേക ടേസ്റ്റ് ആണ് കെൺറ്റ്ന്നെനെ ഒന്ന് മുക്കിട്ട് പാളൊണ്ട് തണുപ്പാണ് കരിമ്പാറ കരിമ്പാറ ഞങ്ങക്ക് വെള്ളം വേൻ പറ്റോ വേഗം കുറയുവായിുന്ന കരിമ ണെങ്കിലും കുടി ഒരു സൈഡ്ാഗ ഏ നാലാളുണ്ട് ഒരാണ് മൂന്ന് പെണ്ണാണ് അവര് ഞങ്ങൾ എല്ലാരും കൂടെക്ക ഉണ്ടെങ്കില് മക്കളും എല്ലാരും കൂടെ കണ്ടെന്നണ്ടെങ്കില് വള്ളത്തിന് ക്ഷാമാണ് ഇപ്പൊ പിന്നലാൽ ഉം എന്താ പറയാ
ആ കൂടുലുണ്ടാവും പെരുന്നാളൊക്കെ ആവുമ്പോ കൂടൽക്കാരും
പെരുന്നാൾ ഇതൊക്കെ വന്നാൽ തന്നെ കൂടുള്ളൂ അപ്പൊ ചിലപ്പോം വീട്ടില് എന്താണ് പ്രായമായ ആൾക്കാരും ആരെങ്കിലൊക്കെ ഉണ്ടാകുമ്പോ ആരും നില്ക്കുല നിൽക്കാൻ പറ്റൂല
ആഹാ
ഞങ്ങൾ എല്ലാരും ഒരുമിച്ച് നിൽക്കണമെങ്കിൽ പാടാണ് ഒന്നെങ്കിൽ ആരെങ്കിലും ഒരാളില്ലാത
ആരെങ്കിലും ഒരാളില്ല ഇപ്പ പിന്നെ ഓരോരുത്തർ ഇപ്പൊ ഒരാള് മെമ്പർ ആയിക്കണ് ഞാനിപ്പോ ആ ഇവിടെ ഉമ്മ സുഖല്ലിയാ വീണ്ടും എല്ല് പൊട്ടിയിട്ട് കെയ്ൻ്റെ എല്ല് പൊട്ടി ഓപ്പറേഷൻ ചെയ്ത് അനൊക്കെ ഇപ്പോ ഓരോ കുറച്ച് കാലമായിട്ട് ഇവിടെ ഞങ്ങൾ മാത്രേ ഉള്ളു അപ്പൊ പിന്നെ അങ്ങനെയൊക്കെ പ്രശ്നങ്ങളായിട്ട് പിന്നെ അങ്ങനെ കാണിച്ചിട്ട് പോക്കില്ല എന്നിപ്പോ എന്റെ ഒന്നും മദ്രസ സ്കൂൾ ഇല്ലയന്നൊക്കെ പറഞ്ഞപ്പോ അവരെ പറഞ്ഞ് നാളെ നേരം വെളുത്തിട്ട് പോയിക്കോളി എന്നാണ് അങ്ങനെ അയിന്റെ ഇടയിലാണ് പിന്നെ ഞാൻ ചായയും കടി ഉണ്ടാക്കി വച്ച് കഴിഞ്ഞിട്ട് അത് പോലെ ചാർജ് നിക്കായിണ്ട് അപ്പതൊന്ന് കൊണ്ടോയിട്ടടക്കണന്ന് പറഞ്ഞപ്പൊ പോയതേനു അങ്ങനെ ഞങ്ങള്ഷോപ്പ് അങ്ങനെ പോയിട്ട് പിന്നെ വന്നപ്പോ നേരം ഒരുപാട് ആയപ്പോ തന്നെ ചെറിയ മോൻ ചോദിക്കാണ്ണന്ന്മ്മ വീട്ടിൽ പോണില്ലയോന്നുയോയിച് എന്റെ വീട്ടിൽ അപ്പൊ ഞാൻ പറഞ്ഞ് ഇനിക്കിപ്പോ നേരല്ല എനിക്കിപ്പോ ചോറ് കൂട്ടാ എന്തൊക്കെ ഉണ്ടാക്കാണ്ട് പിന്നെ ഹ ഓൺലൈൻ ക്ലാസ് എടുക്കാനുണ്ട് അപ്പൊ അയിന്റെയും ടൈംമു ഒക്കെ ഞാൻ പറഞ്ഞി അത് അവര് കാക്കാക്ക് രാത്രി ആ വാണ്ടെ ഇല്ലെങ്കിപ്പൊ വീട്ട്ക്കങ്ങട്ട് പോയ മത്യേന്നു. അപ്പളാണ് ഓര മറുപടി കിട്ടീകണത് അങ്ങനെ ആ ഇങ്ങട്ട് പിന്നെ ഞാന് അവരോട് ഞാൻ പറഞ്ഞ് ഇപ്പാനോട് ചോയ്ച്ചിട്ട് ഇങ്ങള് രണ്ടാളും കൂടെ പൊയ്ക്കോളീംന്ന് പറഞ്ഞ് മുത്തോനോടും ചെറിയനോടും ഞാൻ പറഞ്ഞേ മോൾക്ക് നാളെ മദ്രസണ്ട്
മ് വെള്ളിയാഴ്ച ആണെങ്കിലും അവള്ടെ ഉസ്താദ് ഖത്തീബായ കാരണം
തന്നെ
വെള്ളി ആണെങ്കിൽ അവൾക്ക് ക്ലാസ്ണ്ട്. അവളുടെ ഉസ്താദ് ഖത്തീബാണ് അപ്പൊ വെള്ളിയാഴ്ച ജുമ്അ കഴിഞ്ഞ് ആ ജുമ്അ കഴിഞ്ഞിട്ട് അയാൾ നാട്ടി പോവും. അപ്പൊ ശനിയാഴ്ച ആണ് അവര്- ക്കതിന് പകരം ലീവൊട് അങ്ങനെണ് ഇണ്ടാവല്. അപ്പൊ പിന്നെ അവധി കൊടുക്ക വെള്ളി ശനിയാഴ്ച്ച. അപ്പ ഞാൻ പറഞ്ഞ് നാളെ മദ്രസ് മൂന്നാള് അപ്പൊ മദ്രസ് വിട്ടിട്ട് ആ മദ്രസ് വിട്ടിട്ട് അല്ല സ് നാളെ മദ്രസും ഉണ്ടാവും സ്കൂളും ഉണ്ടാവും മോൾക്ക് അവരോട് ഞാൻ പറഞ്ഞു സ്കൂൾക്ക് പോണ നേരം ആവും തിന് മാമനോട് ഇങ്ങട് മാമൻ ഷോപ്പ്ക്ക്ങ്ങട്ട് വരുമ്പള് ഇങ്ങട്ട് പോരിം എന്ന് പറഞ്ഞു ഇനി ഇവളെ സ്കുൾട്ടിട്ട് നാളങ്ങട്ട് ആക്കി കൊടുക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു ഓളോട് നാളെ ഞാൻ അങ്ങട് ആക്കിത്തരണ്ട്. ആരുല്ല്യ അവിടെ വല്ലിമ്മേം വെല്ലിപ്പേം മാത്രൊള്ളൂ മാമനും മാമൻ പെണ്ണ് കെട്ടിട്ടൊന്നും ഇല്ല ന്നാലും ഓര്ക്ക് അവ്ടുക്ക് പോണം
ക്കാനൊക്കെ ആളുണ്ടാവ്മ്പൊ അങ്ങട്ട് പോകാൻ ഭയങ്കര പൂതിയേക്കാരം
ആ അതൊന്നുംല്ല്യ ഇന്നാ ശരി ഇന്നാല്.
ആഹ് ശരി ന്നാ